ഹലോ കേക്കിട്ട്യെ നല്ലന്നെ എന്താണ് ഇ എന്താണി
ഏ ഉം എനിക്ക് പിന്നെ പണി കയ്ഞ്ഞ കെടക്കാനോന്നു ല്ലാത്തൊണ്ട് പിന്നെ ങ്ങനെ വിളിക്കാലോ
അതന്നെ പണി തുടങ്ങിയാ പിന്നെ തീരെ കഴുണ്ടാവൂല്ല
അ തീരയും ഉണ്ടാവല ഉം ഉം എന്തൊക്കെയ എന്നിട്ട്
ഉം ഞാൻ എന്റെ തിരക്കായിക്ക് ഇനി ഇപ്പോ വെയില ഇപ്പ മഴ പെയുണ് ണ്ട് വിനിയാണ് കൊഴപ്പൊന്നുംല്ല എന്താ ഏർ എടപ്പതാ വൈതി പോയി ഇപ്പ വൈനേരം ആയാല ഉണ്ടാവലിണ്ട് ഇവിടെന്ന് സ്ഥിര ഉണ്ടാവല ര് മയ അതാന്ന് തോന്ന് വെരുന്നത് മക്കൾ വരാൻ നേരള്ള
ആ ആഹ
തോന്നുന്നു ഇവിടെ അടുത്ത വരുന്നത് അങ്ങനെ അങ്ങനെക്കെയാണ് ഇങ്ങക്ക് ഉറക്ക് കഴിഞ്ഞ ചേരുപത്തേക്ക് ഓന വര്
ആഹ ഓർക്ക് ഒന്ന് ഉറക്കാ നിട്ടൊന്നില്ല അന്ന ഇങ്ങനെ നിത്തിയ അവിടെ
ആ ആ
ഉം ങ്ങക്ക് മുടി കൊയിച്ചില്ണ്ടോ ങ്ങക്ക് മുടി കൊയിച്ചില്ണ്ടോ എന്താ പിന്നീട്ട മാർന്നു
എന്റെ മ ഇന്റേത പറയായാണെങ്കില് ട വന്നേന് ശം വീചിം പൗടറിന്റ ആ നല്ല മുടിണ്ടേനി. അതേ ഉണ്ടയിനു. അപ്പൊ ഇവിടെ വന്ന് വീശിം വെള്ളല്ലേ പയ്പ്പവെള്ള ഞൻ എന്റെ വീട്ട കെണറാണ് ഇവിടെ വന്നപ്പോ പൈ പ്ളിയി അ തല പോ ബീച്ചിങ് പൗഡറിന്റെല്ലേ ആ് ഇവിടെ ഇപ്പ ഞങ്ങള് എടുത്ത വീട്ടിലുണ്ട് ആര് കല്യാണം കേട്ടിന ഇത്രവാട
ആഹ ആ അ
ഫുള്ള് തന്നെ ഇത് ഭക്ഷണം അങ്ങനെല്ല
ആഹ
ഫുഡിന്റെ ഒന്നങ് പറ്റുകഴിഞ്ഞില്ല ഇവിട ചയണ്ടാകല്ലോ ബൈപ്പില് ആ ആ അ അടെ കൊറ കഷ്ടപ്പെട്ടിക്കണ് ഇവിടെ പ്രത്യാവന കിണറുണ്ട് പക്ഷെ അന്ന് അത് യൂസ് ചെയ്ത് കൊണ്ടരിക്ക ഇപ്പളും നല്ല നണ്ട് ഓ കൊറേ പോയി പിന്നെമ്മ ഇവിടത്തെ ഇമ്മക്ക് ഒരു ശീലുണ്ട് ഒക്കെന്ന് വെട്ടല്ലേ വെട്ടി തരു കുറച്ച് വെട്ടി തരാൻ പറഞ്ഞാൽ കൂടു ഒന്നായിട്ട് കൂടുതൽ അങ്ങട് വെട്ടിട്ടാളും. ഉണ്ടാവട്ടോ ഉമ്മ വെട്ടി കഴിഞ്ഞാല് അത് ഉമ്മാക്കൊരു ഒരു രണ്ടു മാസം കൂടുമ്പോ അങ്ങനെണ്ട വെട്ടിക്ക് തരൂ എട്ടണം വെട്ടണം എന്നറിയ ആഹ് ആഹ് മുടി വെട്ടാനയിക്കണ് വെട്ടി തരാന്നറി
ആഹ്. ആഹ് അ എന്ത് സംഭവം ശരിയാട്ടോ നീളുല്ല മുടിയുണ്ടെ ഈ കൂടുതലായിട്ട് മുടി കൊയ്യും അങ്ങനെയുണ്ട്.
ആഹ് ഇപ്പൊ പോ.
ഇന്റെ അത്യാവശ്യം നീളണ്ട് പഷേ ഭർത്താന് ഇവിടെന്നത്തന്നെ അടിച്ച് നളൊക്കെ ചൂന്മനൊക്കെ മുടിങ്ങ ചുറ്റുന്ന കാണ ഉം എന്റെ എന്റെ പുയ്യാപ്പളാക്ക് ഇഷ്ട്ടല്ല മുടി വെട്ടണത് ഇഷ്ടല്ല.
ഏഹ് ഹം ഏഹ് ഇവിട അതൊന്നില്ല ഉട ശ എന്തോതി
ആഹ് ഇവർക്ക് ഇഷ്ടല്ലേ അ എന്റെ കൂടെ
പറയി ആഹ് ഇപ്പൊ ക്ലാസ്സ് പോകുമ്പോ എന്തായ കെട്ടാ നേരണ്ടല്ലോ ഒന്നായിം കെട്ടിയ ക്രാബ് എടുത്ത് ട്ടാണത് ചെയ്യ ആഹ് അപ്പൊ പോവ ആഹ് മുടി ചീ തനിക്ക് തന്നെയ നല്ലപ നറച്ചത് ഞാൻ പറ നിങ്ങൾ എന്താ എന്ന ഇതൊന്നു തേ ചല
ആ ഞാൻ ഇവിടെ ഒരു ആയുർവേദ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചൊക്കെ ചെയ്തു മൂടി കോഴിച്ചലിന് അപ്പ താരൻ ഉണ്ടായിട്ടാണ് താരന് ഇപ്പോ ഒരു മര എന്താ ഓയിൽ നില്
ഏ ഇവിടെ അങ്ങനൊയിരിക്ക ഞാൻ പിന്നെ ഒന്നും പറ്റൂ
ആഹ് ഇന്നലെ ചങ്ങായിച്ചി വിളിച്ചപ്പോ പറയാ തലേല് വെളിച്ചെണ്ണ ഇട്ടാല് മുടി കൊഴിച്ചിന ഇണ്ടാകന്ന്. ആഹ് മുടി കൊഴിച്ചിലല്ല താരനണ്ടാവും താരന്. അപ്പ വെളിച്ച നളൊക്കെ എങ്ങനെ കുളിക്കോ ഉം ഇന്ന് വെളിച്ചെണ്ണിടാതെ നാളെ കുളിച്ചാ മുടിക്ക് പിടിച്ചാ വക്കും വേദന കൊണ്ട്
ആഹ് ആഹ് ആഹ് ആ ഏഹ് ഇത് തേറ്റില്ലെങ്കിലും എടങ്ങാറാണ് വേദന ആഹ്. പിന്നെ
ആ താരന് താരം കാരണ മുഖത്തൊക്കെ കുരു വന്നിട്ടുണ്ട്. ഉം അന്നട്ട് ആരണ്ട പൊടി ചാടി മുഖ കുരുണ്ടാവത്രേ മുഖത്തക്കെ കുരു.
വേണ്ടതിെ താരന്റെ കഴപ്പൊന്നുമില്ല മുടി കഴിച്ചിട്ട നല്ലോടെ ആഹ് ആ. ആ ആ ആഹ് പിന്നെ അങ്ങനെന്ന ഉണ്ട് കേട്ടോ ടൈമിനൊക്കെ ഭയ
ആഹ് ചില സീസണൾ പ്രത്യേകിച്ച് ഉണ്ടാവൂലേ അങ്ങനെ പറഞ്ഞെ എനിക്കുണ്ടാവാറുണ്ട് ഇപ്പൊ നല്ല പോ പല്ല പോയ്സിലാണ് ഇപ്പോ. ആ പറമ്പ് ഞാനാ ഓല പോ ആഹ് ഓയിയില് തേച്ചു കൊണ്ട് ഇക്കണ്ട് എന്നിട്ടും കൊയ്യിണ്ട് ചെല ദിവസങ്ങള് ഒയ്യ് എന്താ കൊയില് ചെല ചേലനേര കൊയ്യീല അങ്ങനെ മീൻസ് എന്താ കുറച്ച് ദിവസം കഴിഞ്ഞ
എനിക്ക് പിന്നെ എന്താ അറിയോ ഇങ്ങനെ നമ്മള് എവിടെയെങ്കിലും ആൾക്കാരൊക്കെ കൂടുന്ന സ്ഥലത്ത് കല്യാണത്തിന് സൽക്കാ ക്കത്തിന് പോയി കഴിഞ്ഞ എന്റെ മുടി ഒന്നായിട്ട് ഉണ്ടറ്റിക്കാളും. അന്നായിട്ട് മുടി വാരാന് വരാനേ കയ്യിയിലന്ന് ഞാനത് വെട്ടിട്ടാളു.
മുടി ഫുള്ളായിട്ട് ഉണ്ട കെട്ടിനിക്കണത്.
ആഹ് ഉണ്ട കെട്ടിട്ട് അത് വെട്ടിട്ടതോ അല്ലല്ല നല്ല നീണ്ട കൂടി തന്നെയാണ് പക്ഷെ അത് അങ്ങനെ ഇണ്ടാവും ആ സമയത്ത് ആദ്യോക്കെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠി
അ അല്ലെ അങ്ങനെ ഞാനും അന്നെ എടപ്പെടലില്ല അ അള ആ മസ്തറ ഉള്ള അ നമ്മ വെറുതെ തലിച്ചുൊിച്ചിൽ അങ്ങനെണ്ടെങ്കില് വെറതെ മാന്തിയാലംണ്ടാവും അങ്ങനെട്ട കിടക്കും
ഇത് പിന്നെ എങ്ങനെ പോയി വന്ന കഴിഞ്ഞ ആദ്യുണ്ട് കല്യാണം കഴിഞ്ഞ ടൈമിനേ ഉണ്ട്
ആ ആഹ എന്റെ മച്ച കറ ച്ത്താൻ കേെട്ടണ അറിയ
ആഹ് അവിടെയും പറയുംമ്മ ഓലത അന്ന് നന്നാക്കാനേ നേര ഇണ്ടാവുള്ളു വന്നാലേന്ന്
ആഹ
ഏച്ചാ തിരക്കും ഗാനം വരൂ
ഒരു പറുതേടാണല്ലേ
ആഹ് നേരെം ഉണ്ടായി എത്തിീട്ട് ഒന്നട്ട് ആഹ ഉമ്മ പറ ിട്ട് അതൊ ഒരു കൊട്ട അങ്ങോട്ട് എടുക്കാുണ്ടാവും ഒന്നായിട്ട് വെട്ടിട്ടാ വെട്ടിട്ടളല്ല നന്ന ഇക്കാ കയ്യില്ലേ
അതാണ് വെട്ടിടുമ്പ തന്നെ കൊറെേ മുടി പോയില്ലേ ഇ്മ കൊറേ മുടി പോയില്ലേ
ആഹ അ് അയ്മ തന്നെ ഉണ്ടാവണ്ട് കടി ആഹ പിന്നെ ചുമ്മാ വ അധികം വാരരുത് ഇങ്ങനെ അതുകൊണ്ടായിരിക്കും പോകണത് ഞാ പറഞ്ഞ വാരാഞ്ഞാല് ക്ക് അറിയേണ്ട ആരുംല്ലാന്ന
ആ ഞാാന് ഞാ എന്ത് ചെയ്യാലും മുന്നു മാത്രംമാവും ബേക്ക ക ് കുടൊക്ക ചീർപ്പടി കാണുമ്പോ കുറതെ വു
ആഹ അധികം അപ്പ അധികം കൊടുക്കാവ അ നേേരംണ്ടാണല്ലോ
ഉം ഉം
അങ്ങനെയൊക്കെയാണ് മഴ വരും വെൽ വരും ഇങ്ങനെ കളിക്കിയാണ് ആളട്ട എടങ്ങാറ ആാക്കണതാ
പുറത്ത് തൊണാളിട്ടി ഇങ്ങനെ തൊണാളിട്ടിങ്ങനെ കാത്തിരിക്ക മ മാറി ഓടണം
ആഹ മോളിലേക്ക് കേയറാൻ മടിച്ചിട്ടാണ് അല്ല മോുകളളിലേക്ക് കേയറാൻ്പോ പഠിച്ചിട്ടാണ് ഇവിടെത്തന്നെ അങ്ങോട്ട കിറന്നോട്ടെ ആഹ് അതൊക്കെ ീറ്റൊക്കെ ഇട്ട് മുകളിലുണ്ട് പക്ഷെ അവിടെ കേറാാനുള്ളാ മടിയണ്ട് താഴത്ത്
ആ ആ ഇല്ലല്ല ഇല്ലല്ല ഒ പറഞ്ഞ പറഞ്ഞി പറഞ്ഞ എനക്ക്ട്ടോ മിനിമോ വിളിച്ചിട്ടോ അ ആ മോള ഓണരുന്നു നമ്മച്ച കുുട്ടിന്ന എന്ന ഉം
ക്കാണ് വർത്തനം ആര അത് ഇയിപ്പ വൈകുന്നേരം ആാവണെ അവരെ ൈ പോ ഉമ്മ അത അവിടെ ഇരിക്കിണ്ട് ഉമ്മ സപ്പോർട്ടായിട്ട് ഇവിടെ ഇരിക്കണ്ട് ആ അങ്ങനെ ഇരിക്ക നമ്മള വീറ്റാട്ടിൽ നമ്മൾ ഉണ്ടാവ അങ്ങനെ ഇരിക്ക
ആ അങ്ങനെ നിങ്ങള് മലപ്പുറക്കെ ഒന്നണ്ടോ ആഹ
ഓ ഓ കട്ടക്കും നക്കല്ലി കോട്ടക്കെവി തിരവൂരൊക്കെ വന്നിട്ട ഓ തിരൂരരെ ആളുണ്ട് നമ്മള അറങ്ങനെ ഓ കൊട്ടക്കലൊക്കെ ഓ അന്നന്നക്കെ പിന്നെ തിരവൂര്ണ്ട് കുടുംബക്കാര് ആഹ അടൊക്കെ വന്നണ ഓ ഓ അതൊക്കെ വന്നണ ഇപ്പൊ ഇനി എത്ര ഇതില് അങ്ങനെ ഫാമിലിയിൽ പറയുണ്ട് നിലമ്പൂര് അന്നുകൂടി പോവാന്നൊക്കെ
ആ ഞങ്ങ ഞങ്ങൾക്ക് പിന്നെ മെയിനായിട്ട് ങ്ങളെ കോഴിക്കോട് ബീച്ച്
ആഹ നിങ്ങ അത് കാര ഞമ്മക്ക് വിലയില്ലാത്തതും
ഞങ്ങളിപ്പ രാത്രിക്കാട് പറ്റുവല്ലോ അ പി ഞങ്ങൾ രാത്രിക്ക് വന്നിരിക്കുവോടെ ചക്ക് കടക്കയും പോയി പായയും തലേണക്കെ കൊണ്ടുവരും
മഴ ആഹ വെയില് ചൂടിനെല്ലോ കൊറേ ആൾ അങ്ങനെ വന്നു ഇുന്നക്കല്ലോ ഇരുന്നല്ലോ രാത്രിയാകുമ്പോൾ പത്തുമണിയ ആകുമ്പോ എല്ലാരും ബെഡ്ഷീറ്റ ഒക്കെ കൊണ്ട വന്ന്
താണ് ബാക്കി അടെ അവിടെത്തന്നെ ഉണ്ടല്ല തിന്നാല അതൊക്കെ ഞങ്ങള്ൾ നെയ്യപ്പൊെ ചൂട്ട് പോണണംക്കുണ്ടോ
ആഹ വിടവിനെല്ലാം കിട്ടല്ലോ കോഴക്കോ അതില്
കിട്ടും ഉ ഞങ്ങള്ൾ നെയ്യപ്പം ചുട്ട് കാപ്പിയൊക്കെ ഉണ്ടാക്കി കണ്ട് കൊടന്ന് അവിടെ ഇ അങ്ങനെ കഴിച്ചു ആകാശം നോക്കി കിടന്നു അതൊരു വൈമേന ആരുന്നു സന ആന്നോ
ഒരു രസമാണല്ലോ ഞമ്മക്ക് പിനെപ്പ ബ
ആഹ ആഹ ആഹ
വേറ ോടാ കണ
ഞങ്ങള് കൊറെ ആട്ടും പോയിണ്ട് ആഹ കുറെേ അനങ്ങഞാ ഓട അങ്ങട്ടെ കോഴിക്കോട് പോവലേറ്റ പോക്കാ ഇപ്പൊ പ്രിയദർശിനി ഉണ്ടല്ലോ
ത് സുഖംണല്ല പ്രൈവറ്റ് ആ അതന്നെ ആ അസുഖംണ്ടായണ്ടക്കെ
അ ഇനി അതിലൊന്ന് കയറിപ്പോ പറയാങ്ങളെ ഞങ്ങള് പെണ്ണുങ്ങള്ൾ ആഹ് അതന്ന അന് മുന്നെ പോണം പോഓ എവിടെയാ പറയാ ഞ പെണ്ണങ്ങളൊന്ന പോയക്ക നിങ്ങളൊന്നും വേണ്ട
ആ ഇ അതന്നെ ആ നിങ്ങെ ആശ്രയിക്കേണ്ട ആച്ച നേര കേയറിയറങ്ങ അങ്ങോട്ടും കേറ അവിടെൊക്കെ ഉണ്ടല്ലോ പോയിന് നേരിട്ടൊക്കെ ഉണ്ടല്ലോ
ഉ ഇവിടുന്ന് കോഴിക്കോട് ഏകദേശം ഇ കൊറെ സമയം ഉണ്ടോണ്ട് ഉം വസൂല് ലാഭം വന്നാലും
ആഹ വസില് ആ അതന്നെ അങ്ങനെ പോകുമ്പോ കരിൊക്കെ പോല്ലോ ഇന്ന സ്ഥലത്ത്ത്തക്കതല്ല എത്ര വയ
ആ ആ പോയി പോലാല അയിനെ പറതെ ഞാനങ്ങടക്ക്രിക്കക്ക എവിടെ എത്തും അവിടെ വരെ ഞാൻ പോകുംപ്പ ഒന്നും കൊടുക്കണ്ടല്ലോ ഏറ്റതിന്റെ പോയി അവളത് ഒരു ഒ ഒഴിവ ഇല്ല ഞങ്ങളൊ കൊണ്ടാവവാൻ ഒ ഒരു ഒഴിവൂല്ല എല്ലാ ദിവസം പണി ജോലിന്നെ
ഏ ഇനിയിപ്പോ നിങ്ങളെ ആശ്രയിക്കേണ്ട അറിിയല്ലോ ഭർത്താവിനോട അറിയല്ലോ നിങ്ങളൊന്നും ആശ്രയിക്കാതെ ജീവിക്ക ആഹ അതുകൊണ്ട് അങ്ങനെ ആ അങ്ങനെ
പൈസൊക്കെ തരും പോവാൻ പൈസയക്കെ തരും
ആഹ ഒരാഴ്ട്ട വരൂല ഓര കൂടെ പോകുമ്പാണല്ലോ നമ്മുക്ക് പിന്നെരു
ആഹ എന്നാല എന്റെ മോള് കരയുണ്ട് എണീറ്റിട്ട് ചെറിയ ഇളത്തിന്റെ മോള് ആ
ആഹ ആ എന്നാ കഴച്ചോളി എന്നാൽ ശരി ആ